ഹലോ
ഹലോ
അല്ല എന്തൊകെയവർതാനം സുഖല്ലേ
ആ സുഖ എന്റെടക്കന്ന് ഫുഡൊക്കെ കഴിച്ചോ?
ആഹ ചോറ് കഴിച്ചു
ആഹ കഴിച്ചു ഉം മീനൊക്കെ കിട്ടിയോ
കേൾക്കുന്നില്ലേ
ഹലോ
ഹലോ ആഹ് കേക്കുന്നില്ലേ
ആഹ പറഞ്ഞിപ്പ ആഹ കേക്കാം കേക്കാം
റെയ്ഞ്ച് കുറവുണ്ടോ
ആഹ് ഇപ്പൊ കേക്ക് ട്ടാവോ
ആഹ് ഇപ്പ കേക്കണ്ട്
ആഹ് ഏഹ് പിന്നെ മഴയൊക്കെ ഒണ്ടോ
ഇക്കള് പോയതാ ആഹ്
ആഹ് കുട്ടികളൊക്കെ സ്കൂളി പോയി
ഉം ഇപ്പൊ മഴയൊന്നുല്ല്യാ
ആഹ് ഇന്ന് ഇവിടെയും മഴ ഇന്നില്ലായിര്ന്ന്
രാവിലെ നോക്കി
ആഹ് ആഹ് രാവിലെ ചെറുതായിട്ടൊന്ന് വീണ്‌
ഏഹ്
കേക്കാൻ പറ്റുന്നില്ലേ ഹലോ
ഫൂളി പറയാം
ആണോ ആണോ ഉം ആഹ് ഹലോ പിന്നെ ഇപ്പ കുട്ടിയ പിള്ളാരക്കെയോ
ഒരൊക്കെ സ്കൂളി പോയിട്ടുണ്ട് വരാനായില്ലേ
ആണോ ആഹ് എത്ര മണിയാവുമ്പം വരും
നാലേകാല് നാലരയാവും
ഉം ആഹ് അടുത്തന്നാണോ വര് ബസ്സ് വരുന്നത്
ഇവിടടുത്തന്നെ
ആണോ
ഉസ്കൂൾ ബസ്സിനെ പൊലെ കുട്ടികള്
ഒരാൾ ട്യൂഷന് പോന്നൊണ്ട്
ഏഹ്
അല്ലല്ല ഒരാള് ട്യൂഷന് പോന്നണ്ട് മൂന്ന് മൂന്നാം ക്ലാസ്സി പഠിക്ക്ന്ന് മൂത്താള്
ഉം
എളേയാള് എൽ കെ ജിയില് അയാൾ ട്യൂഷന് പോന്നില്ല വീട്ടിൽ തന്നൊണ്ട് ഇന്നാൽ ഇവിടെയും നാല് മണി കഴിയും വരാൻ
ആഹ് എന്റെ മോൾ നാൽ നാലാം ക്ലാസ്സിലാ
അല്ലോ ആഹ് -ആഹ് ഇവിടെ മൂന്നാം ക്ലാസ്സിലും എൽ കെ ജിയിലും ആഴ്ച്ച് ഉംഉ ഒരാളെ ഒള്ളോ
ഏഹ് ആന്ത്രയിറ്റു അവിളുള്ളൂ
ആഹ് ഇവിടെയും നാലായില്ല അടുത്ത ആഹ് ഈ മാസം നാല് തികയത്തതേ ഉള്ളൂ മോൾക്കും
അവക്ക് സെപ്റ്റംബർ ആവണം
ആ ആ അക്കൊഴ് ആഹ് കൊഴപ്പൊന്നു ഇല്ല ആള് എങ്ങനാ
കൊഴപ്പൊന്നും ഇല്ല്യാ വീട്ടിലിങ്ങനെ കച്ചകളിച്ചാണ്ടട് രണ്ട് മോളു തന്നെ
ആരാ രണ്ടു മോളാല്ലേ ആഹ് രണ്ടൂരുടെ അടിയിടുവോ
ആഹ് കച്ചറ ഉണ്ടാക്കുവല്ലാ
ഇവിടെ മോനാ മൂ ത്തത് മോനും ഇളയത് മോളുവാ
ഏഹ്
ആഹ് ആഹ് ഇവിടെ മോന്റെ ബു ക്കും മോന്റെ ബുക്കെല്ലാം എടുത്ത് കീറുന്ന ജോലി തന്നെ ഇവിടെയും ഈ സ്കൂളി ഒന്ന് ആളാണേലും അങ്ങനാ ഭയങ്കര ബഹളാ രണ്ടൂരൂടെ വന്ന് കഴിഞ്ഞാ ഭയങ്കരടിയാ
ലടു
മൂത്തത് മോനാ മോളു.
ചെറുത്-
ഒരു മോനും ഒരു മോളും ആഹ് ചെറുത് മോൻ പക്ഷേ മോൾക്കാണ് അഹങ്കാരം കൂടുതൽ മോനെക്കാട്ടും.
ഉം..
ഇളയതാവുമ്പോ ഇച്ചിരി കൂടെ കൂടുവല്ലോ-
ആഹ് ഉച്ചയ്ക്ക് ഉറങ്ങലുണ്ടോ?
ഏഹ്
ഉറങ്ങൽ ഉണ്ടോ എന്ന് ചോദിക്കുവാ ഉച്ചയ്ക്ക് ഉച്ചമയക്കം-
ഉച്ചയ്ക്ക് ഇല്ലല്ല ഇല്ല ഇല്ല. ആള് രാത്രിയിൽ ഒരു പന്ത്രണ്ടരൊക്കെ കഴിയും കിടന്നുറങ്ങാൻ ഇവിടെ- എട്ട് മണിക്ക് രാവിലെ ബസ്സും വരും എട്ട് ഏഴക്കെ ആവുമ്പോ ബസ് വരും. പന്ത്രണ്ടരൊക്കെ കഴിയും കിടന്നുറങ്ങാൻ രാവിലേക്ക് എണീയിപ്പിക്കുന്ന ഇച്ചിരി പാടാ മോന് കൊഴപ്പം- പോന്നില്ല മീൻ മോൻ കുഞ്ഞിലേ തൊട്ടേ രാവിലെ എണീറ്റ്- ടോയ്ലറ്റിലൊക്കെ പോയ ആള ആളുടെ കാര്യം രാവിലെ തന്നെ എല്ലാം മാറ്റുന്ന കൂട്ടത്തില്ല ഇതങ്ങനെയല്ല നമ്മൾ- പുറകെ നടന്ന് എണീപ്പിച്ച് ഭയങ്കര ഇതാ മോന് മൂന്നര വയസ്സിൽ സ്കൂളിൽ ചേർ. തഥാ- അന്ന് തൊട്ടേ ആള് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമല്ല കുഞ്ഞാണെല്ലാം ചെയ്ത് കൊടുക്കണെന്നേ ഉള്ളു. എങ്കിലും അത്യാവശ്യം അവൻ- ഓക്കേ ആയിരുന്നു പക്ഷേ ഇയാൾ അങ്ങനെയല്ല ഇയാൾ എനിക്കത് ഒന്നുമില്ല രാവിലെ ഭയങ്കര പാടാ-
എന്റെ മൂത്ത മോള അങ്ങനെ തന്നെയണേ ഇങ്ങനെ ഈ ഫോണ് അധി-
ആഹ്
ഒറ്റയ്ക്ക് അ
ആന്നോ ആഹ് ഇവിടാ ഇവിടെ തനിയൊക്കെ ചെയ്യും നമ്മുക്ക് വയ്യന്ന് പറഞ്ഞാലും ആള്- ആഹ അയാള് തനിയെ ചെയ്യുവൊക്കെ ചെയ്യും നമുക്ക് എന്തെങ്കിലും വയ്യന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ-
പിന്നെ ചെറിയള റെയിഞ്ച് കട്ടാവുന്നുണ്ട്
ആഹ് ആഹ്. ഉ
ഉം... ഇപ്പോ എന്തെടുക്കുന്നു മോള് ഉറങ്ങിയോ അതോ-
മോള് പൊറത്ത് പോയതാ
ആണോ ഒറങ്ങത്തില്ലേ അപ്പോ?
ആഹ് ഉച്ചക്കൊറങ്ങല്ണ്ട് ഇപ്പം ഉപ്പേം ഉമ്മിയൊക്കെ ഫംഗ്ഷന്ണ്ട് ഇന്നപ്പം അങ്ങോട്ട് പോയപ്പം ഓരൊപ്പം പോയതാ
ആഹ്
ഇൻക്ക്
ഉ ഉം
ഇഷ്ട്ടായതോണ്ട്
ആഹ് ആഹ് ആഹ് കേക്കാണ്ട്
മൂന്നാമത്തെ ഇണ്ടായെ കൊണ്ടെ
ആണോ? ആഹ്
റെസ്റ്റെട്
ആഹ് പിന്നെ സുഖവായിട്ട് ഇരിക്കുന്നു
പിന്നെ വൈനാരം സ്പെഷ്യല് സ്പെഷ്യൽ എന്താ ഇണ്ടാക്കിയെ വൈനേരം
ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല ഞാൻ ആഹ് സ്പെഷ്യലൊന്നും ഒണ്ടാക്കിയില്ല ആൾക്ക് പരിപ്പ് വടയൊക്കെ വരുമ്പോ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതാ ഇന്ന് എന്റെ വീട്ടിലോട്ട് പോണൊന്ന് പറഞ്ഞ് നിൽക്കുവായിരുന്നു അപ്പൊ അവിടെ ചെല്ലുമ്പോ അപാപ്പന് എന്തേലും വാങ്ങിക്കുവല്ലോ അത് കാരണം ഞാനൊന്നും ഇവിടെ ചെയ്തില്ല പോവാന്നും പറഞ്ഞ് നിന്നതാ അപ്പൊ അവര് വന്ന് കഴിയുമ്പോ മഴയൊന്നും ഇല്ലെങ്കില് എന്റെ വീട്ടിലോട്ടൊന്ന് പോണം
ഉം അവിടെ അടുത്തെന്നെയാ ഇങ്ങളെ വീടും
കുറച്ച് ദൂരവൊണ്ട് ടൂ വീലറിൽ പോയിട്ട് വരാം
ഏഹ് അല്ല സ്കൂളിലപ്പോ അവിടന്ന് പോവാൻ വേണ്ടി പറ്റുല്ലാ
എന്തുവാടാ?
സ്കൂൾക്കൊക്കെ അവിടന്ന് അൻ്റെ അടുത്തുന്ന് പോവാൻ പറ്റുവോ ചോയിക്കാ
സ്കൂളിന്ന് ഇപ്പ നമുക്ക് ആഹ് പറ്റും പറ്റും നമുക്ക് പിന്നെ ആഹ് പിള്ളേരിങ്ങ് വന്നു എല്ലാം ഒന്ന് റെഡി ആയിട്ട് പോവാന്നും പറഞ്ഞാ നമ്മള് അവിടോട്ട് ചെന്ന് എടുത്തോണ്ട് പിന്നെ പോണ്ടേ അല്ലാതെ സ്കൂൾ ബസ് ഇവിടോട്ടല്ലേ കൊണ്ടുവരൂ നമ്മുടെ അങ്ങോട്ട് സ്കൂള് വീട്ടില് മറ്റേ ബസ്സ് മാറണോന്ന് ഒണ്ടെങ്കിലില് നമ്മൾ നേരത്തെ അവിടെ എഴുതിയൊക്കെ കൊടുക്കണം വേറെ ബസ്സ് എല്ലാം നൽ
അങ്ങനെയൊക്കെ പറ്റു ആഹ് അപ്പൊ അതുകൊണ്ട് പിന്നെ
ഉ
ഞാൻ വിചാരിച്ച് മരുന്ന് കഴിയുമ്പോ പോയി പോയിട്ട് വരാന്ന്
ദൂരാണ് ഹസ്ബൻഡിന്റെ വീടെ അപ്പൊ പിന്നെ അവിടന്നും ഇവിടുന്നും പോകാൻ കഴിയല്ലോ അപ്പൊ ഭയങ്കര ടാസ്ക് ആണ്
ആന്ന് ആന്ന് ആഹ് ഇത് അത്രയും ദൂരൊന്നുല്ല നമുക്ക് അടുത്താ ഉ
ഞാട്ട് എന്റെ വീട്ടിലാ സ്കൂളാക്കി മോളെ ഇപ്പൊ വയ്യായി ഒന്നുല്ല ഇങ്ങനെ ആറ് മാസം കഴിഞ് ഏയാമത്ത മാസത്ത്ക്കായി
അ അതാ സംസാരിക്കുമ്പോഴേക്ക് ക്കെതയ്ക്കുന്ന പോലോന്ന് അതാ ചോയിച്ചേ എന്തേലും ബുദ്ധിമുട്ടുണ്ടോന്ന്
ഇല്ലല്ല്യ
ഉം ആഹ്
ടേഴ് ഏഴാ മാസം
ഉം അപ്പൊ അവിടെ അടുത്ത് തന്നെ ആണോ ഹോസ്പിറ്റലൊക്കെ അടുത്താണോ ആണോ അടുത്ത്തന്നാണോ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കുന്നെ
ഇല്ലേ കൊർച്ച് പോവാണ്ട് ഇൻക്ക് ഡോക്ടർമാര് വന്നാ ഇഞ് പറ്റ് റ്റൂലെയ് ഇങ്ങനെ ബെഡ്റെസ്റ്റും ഇതൊക്കെ ആയതോണ്ട് ദൂരള്ള ഡോക്ടർമാരാ കൊർച്ച് പോവാണ്ട്
ആഹ് ഉം അപ്പൊ സ് സ്വന്തം വീട്ടിലാ അല്ലേ ഇപ്പാ
ആഹ് സ്വന്തം വീട്ടിലാണ്പ്പൊ
ആഹ്
മോള് ഇവ്ടെ സ്കൂൾളാണ് മറ്റേ ഹസ്ബന്റിന്റെ വീട്ട്ക്ക് കൊർച്ച് ദൂരണ്ട് പോവാണ്ട് അപ്പ കെയ്യൂല അവടന്നും ഇവട്ന്നൂടി പോവാൻ കയ്യൂലാ സ്‌കൂൾക്ക് അപ്പൊ വ്ടെ ആക്കി
ആ
ഓള് ഇവിട്ന്നാ പോവല്
ആഹ് ആഹ് ആഹ് ഉം
അവിടിം ആരും ഇല്ല ഹസ്ബൻഡ് വീട്ട്ല് ഹസ്ബെന്റിന്റെ ഉഇമ്മീം ഇപ്പി മാത്രെള്ളൂ
ആഹ്
യോ ഹസ്ബന്റിന്റെ വീട്ടില് ഹസ്ബൻന്റിന്റെ മ്മീം
ന്റെ വീട്ടിലാച്ച ഹലോ ഇവിടെ വീ
ഇവടെ എന്റെ ഉമ്മുപ്പി മ്മുപ്പി മാത്രൊള്ളൂ
അതാ ഇവ്വിടെ ഉമ്മയൊക്കെയുണ്ടോ അപ്പൊ ഇവിടെ എല്ലാരും ഉണ്ടോ
ആഹ് ആഹ് ന്റു ഉമ്മുപ്പിണ്ട് ഉമ്മണ്ട് ഇപ്പണ്ട് പിന്നെ ഒരു ആങ്ങളണ്ട് ആങ്ങളന്റെ പെണ്ണ്ങ്ങളുണ്ട്
ആഹ് ആഹ് പിള്ളാരൊക്കെ ഉണ്ടോ അപ്പൊ ആങ്ങളയ്ക്ക്
ആങ്ങളക്ക് ഒരാള് ഒരാള്ണ്ട് സ്കൂൾളാക്കിക്ക്ണ് എൽ കെ ജിലാ
സ്കൂൾളാ അത് ഈ മോളിന്റെ കൂടെ ആ സ്കൂളിൽ തന്നാണോ
ഏഹേ വേറെ സ്കൂൾളാ
ആഹ് ആഹ് ഏ ഉം തുണിയൊക്കെ പിന്നെ ഒണക്കാൻ പറ്റിയോ മയയൊക്കെ മാറിയപ്പോ
ഏഹ്
ഇന്ന് മഴയില്ലാര്ന്നല്ലോ തുണിയൊക്കെ ഒണക്കാൻ പറ്റിയോന്ന്
ഇല്ല ഞങ്ങളകത്താ ചെൽപ്പം ഇടല് എലപ്പംല്ലേ പൊറത്തും ഇടല്ണ്ട് ഇപ്പൊ ഷീറ്റാണങ്ങക്ക് ഷീറ്റ്ണ്ട്
ആഹ് ആഹ് ഉം
പിന്നെ എന്തെക്കെ മഴയ്താലും പ്രശ്നൊന്നുല്ല ഷീറ്റ് ചുറ്റോട് ട്ട് ഷീറ്റാണ്
ആഹ് ആഹ് ആഹ് നമുക്കിവിടെ ഷീറ്റടിക്കാൻ പ റ്റത്തില്ല നമുക്ക് ഷീറ്റ് ബാക്കിലുണ്ടായിരുന്നു ഇവിടെ കടലിന്റെ എട്ത്താ പെട്ടെന്ന് തുരുമ്പായിട്ട് ഭയങ്കര ഇതായിപ്പോയി അപ്പ അങ്ങനെ ഹീറ്റടിക്കാൻ പാ പറ്റുന്നില്ല അത് കാരണം തുണിയൊക്കെ ഭയങ്കര പാടാ മഴയായി കഴിഞ്ഞ
ഉം ഉം അത്‌ ഷീറ്റ് കൊണ്ടിലാം ഒക്കെ കിട്ടാൻ ഇവിടെന്നെ ഇന്റോർലക് ഒക്ക ഇട്ടിട്ട്, ആഹ് മുറ്റൊന്നും അടിച്ചെരാണ്ടാവൂല
ആഹ് അതാ സുഖണല്ലോ, ഉം
പിന്നെ ന്തൊക്കെയ പത്ത് മിനിറ്റ് ആയിട്ടോ ന്ന ശരി മ്